ഹലോ
ആ എന്നാ ഉണ്ട് വിശേഷം.
ആഹ് നല്ല വിശേഷം സുഗാണോ?
സുഖമായിട്ടിരിക്കുന്നു
ഉം പിന്നെ ആ അവിടെ എല്ലാർക്കും സുഖാണ്.
ആഹ് ഏ എന്താ പരിപാടി.
ആ വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള പരിപാടിയിലൊക്കെയാണ്.
ആണോ ആഹ് ആഹ്
ഉം ഇന്നെന്താ സ്പെഷ്യൽ?
ഞങ്ങളിവിടെ പായസം വയ്ക്കാനായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കുവാ.
ആണോ എന്ത് പായസാ.
ആ ഞങ്ങൾ അരിപായസം ഉണ്ടാക്കാന്നാ വിചാരിച്ചിരിക്കുന്നത്.
ആഹ് അരിപ്പായസോ എനിക്ക് ഇഷ്ടപ്പെട്ട പായസമാണ് അരിപ്പായസം.
ആണോ ആഹ് ആഹ് നിങ്ങൾ ഉണ്ടാക്കലില്ല.
ഞങ്ങള്. ഇപ്പ ആ കൊറേ കൊറച്ച് ഒരു ഒരു മാസം മുന്നേ ഒന്ന് ഉണ്ടാക്കിയായിരുന്നു.
ആണ ആഹ് ആഹ് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നില്ലായിരുന്നു ഞങ്ങളിപ്പോ ഒരു. അഞ്ചാറു മാസം കൂടിയാണ് ഇന്നുണ്ടാക്കിയത്. കുഞ്ഞിന്റെ പിറന്നാളാണേ അതുകൊണ്ട് ഉണ്ടാക്കിയതാ.
ആ നിങ്ങൾ എങ്ങനെയാ അരി പായസം ഉണ്ടാക്കുന്നതന്നൊന്ന് പറയണേ.
ആഹ് ഞങ്ങള് പച്ചരി ഇല്ലേ സാധാ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി.
നിങ്ങൾ പച്ചരില ഉപയോഗിക്കുന്നത് ഞങ്ങൾ നെല്ലുകുത്തിഅരിയാണ് വാങ്ങുന്നത്.
ആ ഞങ്ങൾ കുത്തരി ഉപയോഗിക്കാം അതായത് ഞങ്ങള് പച്ചരിയും കുറച്ച് എടുക്കും അതിന്റെ ഒപ്പം തന്നെ തന്നെ ചെറുപയറു പരിപ്പില്ലേ.
ആഹ്
ആ അതാണ് എടുക്കുന്നത് അപ്പൊ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ടും ഒരേ പോലെ എടുക്കണം
ആഹ് ഞാൻ പച്ചരിക്ക് ഇതുവരെ വെച്ചിട്ടില്ല.
ആഹ് പചെരി നല്ലയ വെക്കാനായിട്ട് ആഹ്.
ആ ന്നാഅയിന്റെ റെസിപ്പി ഒന്ന് പറയണേ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവല്ലോ.
ആഹ് ഞാൻ പറഞ്ഞ് തരാലോ അതായത് നമ്മള്. നാഴി കണക്കിനാണല്ലോ എടുക്കുന്നത് അരിയൊക്കെ അപ്പൊ. ആഹ് അരനാഴി എടുക്കുവാണെ അരനാഴി തന്നെ ചെറുപയർ പരിപ്പും കൂടി എടുക്കണം.
ആഹ്.
രണ്ടു സമാക്ക ച്ചു കുക്കറിൽ ഒരു മൂന്നാല് വിസിലൊക്കെ അടുപ്പിച്ച് വെള്ളം ഏറെ വെക്കണേ. ചെറുപയറുപരിപ്പ് നല്ലപോലെ വറുത്തിട്ട് വേണം വെക്കാനായിട്ട്.
ആ വറുത്തിട്ട് കഴുകണം അല്ലേ?
ആഹ് വറുത്തിട്ട് നമ്മൾ കഴുകണം നല്ല പോലെ കഴുകിയതിന് ശേഷമേ കുക്കറിലിട്ട് അടിക്കാവുള്ളൂ.
ആഹ്.
അത് വെള്ളം ഒത്തിരി കുടിക്കും അതുകൊണ്ട് വെള്ളം ഏറെ വെക്കണം കുക്കറിൽ.
ആഹ് ആഹ് നിങ്ങൾ കുക്കറിൽ വേവിക്കൂല്ലേ.
ആഹ് ഞങ്ങൾ കുക്കറിൽ ഒരു മൂന്നാല് വിസിൽ അടിപ്പികും.
ഇങ്ങൾ തേങ്ങാ പാലാണോ അതോ സാദാ പാലാണോ ഉപയോഗിക്കുന്നത്.
ഞങ്ങളിവിടെ സാദാപാൽ ഉപയോഗിക്കുന്നത്.
ആണോ.
ആ പാൽ ക്കാച്ചി മാറ്റിവെച്ചേക്കന്നാണ് പാൽ ന്നിട്ട് അത് ഉപയോഗിക്കും.
തിളപ്പിച്ചിട്ടാ എടുക്കുന്നതല്ലേ.
ആഹ് ഞങ്ങൾ തളപ്പിച്ചിട്ടാ എടുക്കുന്നേ.
ഉം
ഒഴിച്ച് ചൂടുവെള്ളം കൊടുക്കണം.
അഹ്, ആഹ്.
പ്പ നിങ്ങളെന്താ സ്പെഷ്യലുണ്ടാക്കുന്നെ ഇന്ന്?
ഞങ്ങക്കിന്ന് സ്പെഷ്യല് ഹ് ഇന്ന് ചിക്കൻ കറിയുണ്ട് ഏഹ്. പയറ് മെഴുക്ക്വരട്ടിണ്ട് ഹ്. ആഹ് അത് തന്നെ ഒള്ളു ഇന്ന് സ്പെഷ്യല് ഇന്ന്ന്നെ രാവിലെ കൊറച്ച്. കപ്പയും ഒണക്കമീൻ കറി വെച്ചതുണ്ടായിരുന്നു.
ആഹ കപ്പ ഉണ്ടായിരുന്നോ അപ്പൊ കപ്പ ബിരിയാണി ണ്ടാക്കിയോ? കപ്പ ബിരിയാണിണ്ടാക്കീലാഹ്. ഇത് കേക്കാൻ പറ്റുന്നില്ലേ? ഹലോ? ഹലോ? ഹലോ? കേൾക്കാൻ പറ്റുന്നില്ല? ഹലോ?